വഓ
ആഹ് സുഖല്ലേ എന്തൊക്കെണ്ട് വിശേഷം
ആഹ് അങ്ങനെ പോവ്ണ്ട്
ഉമ്
അവുടെ
ഒക്കെ സുഖം ആഹ് മ
ആഹ് മഴ ഉണ്ട ആഹ്
ആഹ് നല്ല മഴണ്ട്
ഉമ് ഇപ്പൊ കൊറച്ചൊരു കുറവുണ്ട് ഇ ഇപ്പൊ കൊറച്ച് കു
ആഹ് ഇവടെ
പള്ളിക്കൊക്കെ പോകുന്ന ടൈമില് നല്ല മഴയിരുന്നു
ആഹ് ഇവിടെയും കൊറച്ച് കുറവുണ്ട് ഭക്ഷണം കഴിച്ചോ
ആഹ് കഴിച്ചങ്ങനെ ഇരിക്കായിരുന്നോ
ആഹ് പിന്നെ ന്താ കറിയോക്കെ
ഇന്ന് ബീഫുണ്ട് വെള്ളിയാഴ്ചയപ്പം ബീഫ് കൊണ്ടന്നുണു
ആഹ്
പിന്നെന്താ അവിടെ
ഉം ഇവിടെ മീന് ചെമ്മീന് പിന്നെ പയറും പേരി, പപ്പടം, മീൻ വരുന്ന വർത്ത അങ്ങനെ
ചെമ്മിൻ ക കറിയാ
ആഹ് ഏഹ് വരട്ടു പോലെ ഉണ്ടാക്കൂലേ ഉള്ളി തക്കാളിയ ഒക്കെ
ആഹ ആ ചെമ്മീന കൊണ്ട് അത്ണ്ടാക്കുമ്പോ ടേസ്റ്റ് ആണല്ലോ ല്ലേ
ആഹ്
ഇപ്പൊ ചെമ്മീനൊക്കെ കിട്ടാണ്ടോ?
ആണ്ട് ഇവിടെ കിട്ടണ്ട്
ഉ ഞങ്ങളവിടെ
ഉ അതെ ആ അതിപ്പ ഇന്നലെ ഇന്നലെ കൊണ്ടണ്ട് ആ മക്കളുണ്ട് മൂന്നാള്
ഉം
വലുത രണ്ടാള് ആഹ രണ്ട് വല്ിയ വലിയ കുട്ടികളാണ് ഒല് ജോലിക്കൊക്കെ കയറാനായി
ഓ എന്താ പഠിച്ചതെന്താ
വെൽത് സോഫ്റ്റ്വെയർ എഞ്ജിനീർ
ഉം
രണ്ടാമത്തെ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ്
ആ
ഉ ഓല് ഒരാള് ഉ ഇപ്പോ ചെന്നൈൽ ആൺ കുട്ടികളെന്നെ രണ്ടാളും ചെറുത പെണ്ണാ ഒരാള് ചെന്നൈയില് ഒരാള് നൂറീഷെസ് പോലെന് ട്രെയിനി ആയി പോയിക്കുക ആഫ്രിക്കയിൽ ആറു മാസത്തെ കോഴ്സ് കഴിഞ്ഞു വരും ഓഗസ്റ്റില് വരും അടുത്ത മാസം അന്റതോ
എനിക്ക് ചെറിയ മക്കളാണ് ഏഴാം ക്ലാസ്സിലാണ് ഒരാള് വലിയാള് പി പിന്നെ ഒരാൾ മൂന്ന് വയസ്സായിട്ടുള്ളൂ
ആഹ ആഹ ചെറുത് എട്ടാം ക്ലാസ്സിലുണ്ട്
ഹം
പെൺകുട്ടിയൊ
എനിക്ക് രണ്ടോളം പെൺകുട്ടികളാണ്
ആഹ ഹസ്ബൻഡോ
ഹസ്ബൻന്റെ ഗൾഫിലാണ്
ആഹ എത്രായി പോയിട്ട്
ഒരു വർഷം ആവ്ണോ
ആഹ ഒരു എത്ര വർഷം കൂടുമ്പോളാ വരല്
ഇ രണ്ടു വർഷം കൂടുമ്പോളാ വരല്ലേ
ഉ ഇവിടെക്ക ഇവിടെ ഇലക്ട്രീഷ്യന കടട്ടക്ക് ഉ മോട്ടർ മിക്സി ഇല്ല നന്നാക്കണം ഉം പിന്നെ വയറിങ്ങും പ്ലംബിങ് ഒക്കെ ചെറുതായിട്ടുണ്ട് ആ
നമ്മളെ വീട്ടിലെ ആവശ്യങ്ങ
ആഹ് അത് . അതിന് ധൈര്യാണ് എന്ത് പൊട്ടിയാലും.
ഉം
ചെല ടൈമില് ഞമ്മള്ത് കൊ കൊർച്ച് താങ്ങികൊണ്ടാണ്‌ട്ടോ. അപ്പൊ ഞങ്ങള് പൈസ തന്നെ അതന്നെ ഞങ്ങള് പൈസ തരെഡി രും പറയും
ഉ ഞമ്മക്കൊക്കെ എന്തെങ്കിലും ഒന്ന് എന്തായാല് ആളൊക്കെ താന് കിട്ടിയാൽ ഭയങ്കര ബിസിഎയ് കാരം പോലെ ഒരു സാധനം അതില്ലാണ് പറഞ്ഞു പോയാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഓല് വരുള്ളൂ
ആഹ അതന്നെ
ഓലെ കാര്യത്തിനോലെന്നെ വേണ്ടേ നമ്മക്ക് നമുക്ക് ചെയ്യാൻ കഴിൂല്ലല്ലോ കറന്റിന്റെ ഒന്നും
ഉം ഉം അവിടെ ആരൊക്കെുണ്ട്
എവിടെ ഞങ്ങള് വേറെ പോയിട്ട് ഞങ്ങള് എല്ലാരുംരു വീട്ടിലാണ്
ആ ആ
ഹസ്ബൻഡിന്റെ അനിയന്മാരും ഒ
ഉം ഉം ആഹ് ഇവിടെ ഞാനും കുട്ടിയും കുട്ട്യാളും ഇമ്മയുണ്ട്. ഉപ്പ ണ്ടേര്ന്നു ഉപ്പ മരിച്ച്.
ആഹ്.
ഉം അങ്ങനെ പോണ് ഒടെങ്ങനെ ഒ തോട്ടൊക്കെ ഉണ്ടോ?
ആഹ് കൊർച്ച് ആ കൗങ്ങ്, തെങ്ങും പിന്നെ മുറ്റത്ത് കൊർച്ച് ചെടികൾണ്ട് പിന്നെ കൊർച്ച് മൂച്ചിം. പ്ലാവ് പിന്നെ റമ്പൂട്ടാൻ. ന്താ മിറാക്കൾ ഫ്രൂട്ട്, അവക്കാടോ അങ്ങനെ കൊർച്ച് സംഗതികളൊക്കെണ്ട്.
ഫ്രൂട്ടൊക്കെ കിട്ടോ കായ്ക് കായ്ക്ക്ണ്ടോ?
കായ്ക്കല് തൊട്ത്തീട്ടില്ല. ഒക്കെ മരങ്ങളായ്ക്ക്ണ് വല്ല്യ മരങ്ങളായ്ക്ക്ണ്.
ആഹ് ആഹ് ആഹ് അതും വീടിന്റെ ബാക്കിലാ അതോ മുന്നില.
അല്ല ങ്ങനെ മ് മുറ്റം കഴിഞ്ഞ് കാണ്ട് നമ്മള ചുറ്റുാഭാ. പ്പം തൊടുകളിലൊക്കായിട്ട് അങ്ങനെ ഇ തെങ്ങിന്റെടേക്കു ടൊക്കെ അങ്ങനെ അങ്ങനെ.
ആ ആ ചെടി ചെടികളൊക്കൊണ്ടോ?
ചെടികൾ മുറ്റത്ത് കൂടെ
ഉം ഇഷ്ടാണോ ചെടികളൊക്കെ ആ
അന്നങ്ങനെ ഒഴിച്ചിട്ടും പിന്നെ ഇപ്പൊക്കെങ്ങനെ പുല്ല് കേറി മയായിട്ടൊക്കെ പുല്ല് കേറി. ഉപയോഗിക്ക്ണ അതൊന്നും നന്നാക്കാനൊരുങ്ങീട്ടില്ല ഇ മഴാവുമ്പോ മ്മക്ക് . ക്കൊന്നെ ഒരെഴുവ്ണ്ടാവൂലല്ലോ പൊർത്തെർങ്ങാൻ തോന്നൂല്ലല്ലോ.
തോന്നൂല. എന്താവശ്യത്തിനും പൊർത്ത്ക്ക്.
പ്പ ആയ്ക്ക്ണ് പ്പം നി ഒന്ന് നന്നാക്കി ശരിയാക്കി എടുക്കണം.
ആ മുറ്റം ഇത് പതിച്ചതാ? കട്ട ഉം ചിപ്സ് ഇട്ട് ആഹ് ആ ഒരു ഭാഗം ഉം ഉം പിന്നെ ബൈക്ക് സ്കൂട്ടി ഓടിക്കോ?
ഇല്ലല്ല.
ഏഹ്.
ഇൻക്കറീല്ല നിങ്ങളോടെ
ആഹ് ഇല്ലേ ഇൻക്ക് പേടിയ മോള് പറിം ഞാ. പോകാഞ്ഞാ ഉം ഉമ്മ ബാക്കിലിരുന്നാ മതി. ഞാന് ഓടിക്കാ റിം.
കിന്നാത്തന്നെ പേടിയാ. അപ്പൊ ഓള ഓടിക്കാ, പറഞ്ഞട്ട് ഉമ്മ ധൈര്യായി എന്താ പറയാറിയും ഇന്ക്ക് പേടിയാ ആ ഓൾക്ക് ചെറുതായിട്ടറിയാ വാപ്പച്ചിന്റെ വാപ്പിച്ചി ഓള വാപിച്ചി ബേക്കിലിരുന്ന് പോവും.
ഉം ഇൻക്കല്ല പൂതിണ്ട് പഠിക്കണംന്ന്
ആഹ്.
അന്നക്കെ ഒടുക്കേങ്കിലൊക്കെ ലേ ഇല്ലല്ല വീട്ടിന്ന്ങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടൊക്കൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ. അപ്പം നമ്മക്കൊരു ഫ്രീ യായിട്ടുള്ള ഒരു വണ്ടിം കിട്ടണം. അത് ആൾ ഒപ്പം വാണം എന്നാ പിന്നെ ധൈര്യാണ്.
ആഹ് ശരിയാണ് ഉം അ അല്ലാ മൂ മൂപ്പര് വരുമ്പോ പഠിച്ചൂടെ?
അയിന് അപ്പ ഒരു സമയം ഉണ്ടാവൂല്ല അങ്ങനെങ്ങ പോകും.
അങ്ങനെ അയിനായിട്ടൊരു സമയം വെച്ചു, അപ്പൊ നിനക്കൊറ്റക്ക് ക്കൊക്കെ പോകാലോ
അപ്പം പഠിപ്പിച്ചേരി റയുമ്പോ, ജ് പഠിച്ചൊന്നും മാണ്ടാ റിം.
ആ ഹ് ഹ അതാണ് അപ്പൊ നെഗറ്റീവ് പറയുമ്പതന്നെ നമുക് ക്ക് ഉം ന്താ ഉം.
പിന്നെ, നമ്മക്ക് പിന്നെ സ്വന്തായിട്ടണ്ട് എടുത്ത് പഠിക്കാന് ഞമ്മളോടേം ബൂ ണാല്. എന്താണ്, നമ്മള മക്കൾത് ന്നക ണ്ടാലോയി
പറയ്, ആഹ്, പറയ്, ആഹ്.
പിന്നെ മോളപ്രായ ഇങ്ങളെ മോള പ്രായൊക്കാവുമ്പോ അപ്പൊരു ധൈര്യാട്ടോ അപ്പൊ ഒന്നെത്തിയാലും നോക്കാനാളെണ്ട് ഒന്നും സംഭവി ക്കൂടാന്ന്ള്ളാ ആ ഒരു ധൈര്യേക്കാരം. ഇപ്പ ഞമ്മക്കിപ്പങ്ങനെയല്ലല്ലോ ഞമ്മളിപ്പോ എവടേം കെടന്നാ ഞമ്മളാ മക്കള കാര്യങ്ങള്, അങ്ങനെ ഇങ്ങനേന്നൊക്കെള്ളൊര്.
ഉം, അത് ശരിയാ ഉമ്മ, ഉപ്പാക്കെ?
ആ ആ എൻ്റെ ഉമ്മേയുപ്പേയുണ്ട് ഒരനിയനു ഉണ് ണ്ട്, അനി അനിയൻ്റെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിണ്ട്. രണ്ട് വയസ്.
ആഹ്, ആഹ്, ആഹ്.
നാത്തൂന് പീജിക്ക് ഇപ്പൊ കോളേജിലിന്നലെ അഡ്മിഷൻ കിട്ടീണ്ന്ന് പറഞ്ഞു ട പോയി ചേരണംന്നൊക്ക പറഞ്ഞു.
ഏ ഉം വേറെ അവടെ അവടെ ചെടികളൊക്കെണ്ടോ വീട്ടില്
ആഹ് അവടെ അങ്ങനെ ചെടികളൊന്നുല്ല പിന്നെ ഞമ്മള് പെൺകുട്ടികള്ണ്ടാവുമ്പളല്ലേ അക്കേ അ കുഴിച്ചിട്ട്ണ്ടാവൊള്ളു പിന്നെ ഞാൻ പോകുന്നാരെ അങ്ങനെന്ന് ചെടികളൊന്നും ഉമ്മയിനൊന്നും നോക്കില്ല ഇന്ന ആ എൻ്റ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പ രണ്ട് വർഷായിട്ടൊള്ളു പിന്നെ നാത്തൂനും തന്നെ അങ്ങനെ ചെടികള കൊണ്ടൊന്നും വല്യോരു ഇതില്ലാ
ആഹ് ആഹ് ആഹ് ഫ്രൂട്ടും കാര്യങ്ങളൊക്കെണ്ടാ
ഏഹ്
ഫ്രൂട്ട്ണ്ടോ ഫ്രൂട്ട്സ്
ഇല്ലല്ല അവടെ അതൊന്നുല്ല അവടെ ഡബ്ബറാണ് ഒരു മലൻ തേ എന്താണ് അപ്പ റബ് റബ്ബറിലമ്മളൊന്ന് കുഴിച്ചിട്ടാലും
ആഹ് അത്ണ്ടാവൂല കാ കാനല്ണ്ടാവും പറഞ്ഞാണ്ട്
ആഹ് പിന്നമ്മക്ക് ചേന, ചേമ്പ് മുളകയിന് ചേനേം ചേമ്പൊന്നും ഞമ്മക്ക് കിട്ടൂല പന്നി
ഉം ആഹ് പന്നി കൊണ്ടോവും
ഒരു സാധ് സാധനം കിട്ടൂല അവിടെ റബർന്നെ ഒള്ളൂ കാര്യായിട്ട് തേങ്ങ അങ്ങനെ ത്തതൊക്കെ കുരങ്ങും കൊണ്ടു പോവാണ്
ആഹ് കാട് അടുത്ത
കാടടുത്തൊന്നല്ല പക്ഷെ അതൊരു മലഞ്ചെരിവാണ് കാടിന്റെ അടുത്തല്ല
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെ ഉം ഇവടേം വരല്ണ്ട് ഇവടേം കാടടുത്തൊന്നു അല്ല ഒ കുറേ ദൂരാണ് കാട് ഇന്നട്ടും അ പിന്നേ ഇത് മയില് കൊരങ്ങ് അതൊക്ക വരും
മയില്, കൊരങ്ങ്, പന്നി, നായ്ക്കള് അതൊക്കെണ്ടാവും ഉം പന്നിക്കാണ് ഞമ്മള് ഒന്ന് കുഴിച്ചിട്ടി ട്ടാല്ലും അത് പന്നിക്ക് കൊണ്ടുപോവാനേ ഉള്ളൂ ഉപ്പ കൊറെ പൂള അങ്ങനത്തൊക്കെ കുഴിച്ചിട്ട് നോക്കും എവിടെ കിട്ടാന് ഞമ്മക്കൊന്ന് മ്മ്
ഏഹ്
നക്കൊന്ന് രുചി വെക്കാനും കൂടി അത് കിട്ടൂല ആനൊക്കെ കേങ് മൂപ്പ് എത്തിയോ അത് പന്നി ഒരു ദിവസം നമുക്ക് ഞ്ഞി നാളെ കള ക്കാന്നല്ലാതില് നിക്കുമ്പോ അത് പന്നി പിറ്റി അന്ന് രാത്രി കൊണ്ട്പോയേക്കും
ആഹ് അത് ശരിയാ ഉം പന്നിയാളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഇവിടെക്കെ ആ ഒരു കാടുണ്ട് ഇത അടുത്ത് കൊറച്ച് ഉം കാട് പോലെ പിടിച്ചിരുന്നു അതിൻ്റെ ഉള്ളില് കേറി കൂടിട്ടുണ്ട് എന്നിട്ട് ഇവിടെള്ള ആൾക്കാരൊക്കെ അവിടെ ആഹ് സ്ഥലം ഒഴിഞ്ഞ സ്ഥലം കാട് പിടിച്ചിട്ടുണ്ടെങ്കി അവിടെ വന്നു കൂടും
മ് അയിന് കുറച്ച് തോട്ടോ മരങ്ങളോ ഒക്കെ ഉള്ള സ്ഥലണെന്നുണ്ടെങ്കില് അവിടെ അടിക്കാടും ഉണ്ടാവല്ലോ അവിടെ വന്ന് പാർക്കാണ് അവരെ അങ്ങനെ കൊരങ്ങും അങ്ങനെ തന്നെ മെല്ല മലന്റെ മുകളില് റബ്ബറിലോ അടടെക്കെയ ആഹ് ആയിക്കോട്ടെ
ആഹ് ആഹ്